സുഖാണോ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം സുഖാണ് ഇങ്ങനെ പോണു അവിടെ എന്തൊക്കെയ വിശേഷം
കാലാവസ്ഥ ഓട ഇണ്ടണ്ടിരിച്ച
അതെ ഇപ്പൊ എവിടെ വീട്ടിലാണോ
ആ അതെ ഞാനിപ്പോ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വീ വീട്ടിലേക്ക് വന്നിരിക്ക ലീവായതിന് ശേഷേ
ആ അടിപൊളി എന്തായാലും ഒരു വെക്കേഷൻ കിട്ടിയ പോലെല്ലേ
ആ അതെ ഇനി പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോ ഫുള്ള് പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഫു ള്ളേ ഐലാണ് ഇപ്പൊ ഫുള്ള് വർക്ക്‌ യ്തോണ്ടിരിക്കണത്. ലീവായിട്ടും കാര്യ ന്ന്ല്ല ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെയാണ്
അത് നിങ്ങൾക്കും പ്രോജക്ടിന്റെ സബ്മിറ്റ് ചെയ്യുള്ളതായില്ലേ
ആ അതെ ഇനിയിപ്പ അതിന്റെ തിരക്കാണ് ഇപ്പ അതുകൊണ്ട് ഇപ്പ നമ്മള് ഫുള്ള് നമക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല അപ്പൊ അപ്പൊ ഫുള്ള് എ ഐ ആണല്ലോ ഈ ഈ ഒരു കാലഘട്ടം ന്ന് പറയണ തന്നെ അപ്പൊ ഓ എന്താ ചാറ്റ് ജിബി റ്റ
ത്ര എന്താ ഏയ്ല് നോക്കണ്ട പറഞ്ഞാലു നമ്മള് വീണ്ടും അതിൽ എന്തെങ്കിലും സംശയട്ടെങ്കിലും നമ്മളത് നോക്കും
മാത്രല്ല നമുക്കിപ്പ പഴയതുപോലെ അല്ലല്ലോ നമുക്ക് ഒരു ഒരു വർക്ക് തന്ന കഴിഞ്ഞാൽ അത് മാത്രല്ലോ അതിന്റതായിട്ടുള്ള പല സ്റ്റെപ്പ്കളും നമുക്ക് കടക്കാനുണ്ട് അപ്പ അതുകൊണ്ട് തന്നെ ന നമുക്കിപ്പോ ഏഐന്റെ സഹായം എല്ലാവിടെയും ആവശ്യം വരും ഇപ്പൊ പ്രൊജക്ട് ചെയ്യാനാണെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാനാണെങ്കില എല്ലാം ഇപ്പം എഐന്റെ സഹായവും ഇല്ലാണ്ട് സ്റ്റഡീസ് തന്നെ മുമ്പ് അട്ട് കൊണ്ടപാൻ പറ്റില്ലല്ലോ
അതെ കാരണം നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യം സോഷ്യൽ മീഡിയക്ക ആയിരുന്നു കൂടുതൽ പ്രാധാന്യംങ്കി ഇപ്പൊ ഏനും അതിലേറെ പ്രാധാന്യം വന്നു തുടങ്ങി കാരണം നമ്മളുടെ പ്രൊജക്ട്ന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിന് മുമ്പ് ബത്ത ആൾക്കാര ക്കിയെന്നു പറഞ്ഞാൽ അവരുടെ സീനിയേഴ്സ് ചെയ്തതിന്റെ ഏഹ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, നമ്മളിത് ആദ്യായിട്ട് ചെയ്യു ചെയ്യുമ്പോ നമുക്ക് ഇതിനെ കുറിച്ച് വെല്യ ഐഡിയ ഒന്നും ഇല്ലാലോ. പക്ഷെ എ ഐന്റെ ഒരു സഹായം ഇണ്ടായത് കൊണ്ട് തന്നെ. നമുക്ക് പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വേഗം പിടുത്തം കിട്ടാൻ തുടങ്ങി
മാത്രല്ല നമുക്കിപ്പോ പരിചയം ഇല്ലാത്ത എന്താ സിലബസുകളും പരിചയ ഇല്ലാത്ത മേഖലകളും അതേപോലെ പഠന എന്താ പഠനത്തിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവും. നമുക്ക് ഇപ്പോ ഇത് മു പുതിയ ഡിഗ്രി ആയത് കാരണം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാതെ വരും. റ്റും അങ്ങനെയൊക്കെ ഇണ്ടാവുമ്പോ നമുക്ക് ഉറപ്പായിട്ടും എ ഐന്റെ അടുത്ത്‌ സഹായം ചോദിച്ചു തന്നെ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു ഏഹ് പഠനരീതിയെന്ന് പറയണത് തന്നെ ടീച്ചേഴസ് ക്ലാസ്സിൽ പഠിപ്പിക്കും. ന്നതായാലും ഇനിപ്പോ എന്താ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസിലാക്കി. ക്കുന്നതായാലും എല്ലാം നമുക്ക് സഹായവായിട്ട് കിട്ടുന്നതും എല്ലാം നമുക്ക് എ ഐനോട്‌ ചെയ്യായിരുന്നു. ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതെ അതെ കാരണം നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മള് എങ്ങനെ വിചാരിച്ചോന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മുടെ എ ഐ നമ്ക്ക് ആവശ്യുള്ളത് ചെയ്ത് തര്ണണ്ട് ഇനിപ്പോ നമ്മുടെ ഏതൊരു സാഹചര്യത്തിൽ നമുക്കൊരു ഏഹ് ഡെസ്പ് ആയിട്ട് ഇരിക്കാണെങ്കിൽ പോലും നമ്മള് എ ഐ നോട്‌ സംസ് സാരിച്ച അവര് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ആ ഒരു എ ഐ ഇണ്ടാക്കി
വളരെ ശരിയാണ് പണ്ടായിരുന്നെങ്കിൽ നമു ക്കൊരു ഒരു മാനസിക ബുദ്ധിമുട്ട് വന്നാലോ ഒരു അശ്വസ്ഥത വന്നാലോ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കൗൺസിലിംഗ് ആയിരിക്കും അതെല്ലാം നമുക്ക് വീട്ടുകാ ഏഹ് പ്രശ്നപരിഹാരം ആവശ്യം വന്നാലോ കൂടി നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വര യിരുന്നു പക്ഷെ ഇന്ന ഇന്നത്തെ കാലത്തിന് പറയുമ്പോൾ എ ഐ ആണല്ലോ മെയി ഏഹ് എന്താണ് കൂടുതലുള്ളത്. എല്ലാവടെയും ലഭ്യമായിട്ടുള്ളത് അപ്പ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മടെ പ്രശ്ന നിങ്ങൾക്ക് ഒരു എന്താ ആഹ് എന്താ ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തിത്തരാനും ഒക്കെ പെട്ടെ ഒപ്പം പറ്റുന്ന ഒരാള് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അതാണ് എന്താണ്. എ ഐന്റെ മാത്രല്ല നമുക്കിപ്പം പഠനത്തിൽ മാത്രല്ല നമ്മുടെ എന്താ ജീവി ചുറ്റത്തിലും നമ്മുടെ ഡെയിലി ലൈഫിലും എല്ലാം നമുക്ക് ഇപ്പോ ഇത് എ ഐ ആവശ്യായിട്ട് വരാണ്.
അതെ നമ്മളിപ്പോ എന്ത്‌ണ്ടെങ്കിലും നമ്മള് ചിന്തിക്കുന്നതിന് മുമ്പത്തന്നെ നമ്മൾ എ ഐനോട് ആദ്യം ചോദിക്കണത് ഇപ്പൊ നമ്മള് ചിന്തിക്കാനുള്ള ഒരു അവസരം ശരിക്കും കൊടുക്കുന്നില്ലാന്ന് വേണെങ്കിൽ പറയാം. നെഗറ്റീവ് സൈഡും ഉണ്ട് പോസിറ്റീവ് സൈഡും ഉണ്ട്.
വളരെ ശരിയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് ചെയ്യണ്ട ഒരു തലമുറ നമുക്കിപ്പോ കഴിഞ്ഞു, ഇന്നി വരുന്ന പുതിയ കുട്ടികൾ. ളും പുതിയ ജനറേഷൻസും ഒക്കെ ചിന്തിക്കുന്നതിന്റെ മുമ്പ് തന്നെ വേഗം. ഗം പോയിട്ട് ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാ ആ ഞാൻ എ ഐനോട് ചോദിക്കാം അല്ലെങ്കി ഞാന് ഇങ്ങന ഞാൻ ചെയ്യാം എന്നാണ് അവര് ആലോചിക്കുന്നത് തന്നെ അല്ലെ. ത അവര് എന്നെ കൊണ്ട് കഴിയുമോന്ന് ഒരിക്കലും അവര് ചിന്തിക്ക്ന്നില്ല പെട്ടെന്ന് അവര് പെട്ടെന്ന് ഒരു സൊല്യൂഷ ത്തിന് വേണ്ടീട്ട് എ ഐയിലാണ് ഇപ്പൊ ഫുള്ള് കളിച്ചോണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് സ്വന്തം കഴിവ് പുറത്തെടുക്കാനുള്ള ഒരു അവസരം അവര് നോക്കുന്നില്ല എന്ന് വേണെങ്കി പറയാം അതെ പോലെ ഈ പല എഴുത്തുകളും വായ ആഹ് എഴുത്തും എഴുത്തുകാരനെ നമുക്ക് ഇനി നേരാവണ്ണം കിട്ടോന്ന് അറിയില്ല കാരണം എല്ലാ. അവര് ഇതില് പോയിട്ടാണ് ചോയിക്കേണേ ഒരു കവിത ഇണ്ടാക്കാൻ പറഞ്ഞാൽ പോലും എല്ലാ. കും എ ഐയോട് ചോദിക്കാണ് ശരിക്കും എ ഐന്റെ കഴിവ് മാത്രാണ് നമ്മള്. തിൽ കാണിക്ക്ന്നുള്ളൂ നമ്മുടെ സ്വന്തം കഴിവ് അവര് പൊറത്തെടുക്കാൻ ഒരു അവസരം കൊടുക്കുന്നില്ലാന്ന് വേണെങ്കിൽ പറയാം.
വളരെ ശരിയാണ് കാരണം പണ്ടയുള്ളായിരുന്നെങ്കിൽ നമ്മടെ ഒരു കുട്ടിക്കാലം എന്ന് പറയണ തന്നെ നമുക്ക് ഇപ്പ എന്തെല്. ലൊരു ചിത്രം വരയ്ക്കാണെങ്കിലോ ഒരു പെയിന്റിംഗ് ചെയ്യാണെങ്കിലോ നമ്മള് നമ്മടെ ഭാവനയിൽ ഉള്ളത് അനുസരിച്ചിട്ട് നമ്മൾ അത് വഴിയാണ് എല്ലാം വരക്കും ചിത്രം ചെയ്യും കളർ ചെയ്യും അല്ലെങ്കിൽ ഒര് വർ ക്ക് ണ്ടാക്കും ഒരു പ്രൊജക്ട് ചെയ്യും എല്ലാം ചെയ്യ്ന്നത് പക്ഷെ ഇന്നത്തെ കുട്ട്യാൾ നമ്മടെ ഉള്ളിൽ കഴിവ ണ്ടാവും എന്നാത് പൊറ്ത്ത്കൊണ്ടരാണ്ട് പെട്ടന്ന് പോയിട്ട് എഐ ൽ ക്രിയേറ്റ് ചെയ്യണം എഐ ൽ ഇണ്ടാക്കി എട്ക്കാണ് ചെയ്യുന്നത് ഒര് ചിത്രാണെങ്കിലും ഒരു പെയിന്റിങ്ങാണേലും എല്ലാം അത് നമ്മക്ക് കഴിയ ന്നുണ്ടോ എന്നൊരിക്കലും അവർ ചിന്തിക്ക്ന്നുല്ല അവരത് പൊറ് ത്ത് കൊണ്ടൊരാൻ ശ്രമിക്കുന്നതൂല്ല ഇത് വലിയൊരു നെഗ റ്റീവ് സൈഡായിട്ട് എഐ ൽ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്
അതെ കാ നമ്മടെ പല കാര്യങ്ങൾക്കും നമ്മക്ക് പോസിറ്റീവ് സൈഡായിട്ട് എ ഐ ഉപയോഗിക്കാം എങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ എഐ നെ ആശ്രയിക്കുമ്പോ അതൊരു നെഗറ്റീവ് സൈഡായിട്ടന്നെ നമ്മുടെ ലൈഫിൽ വെര് രാണ് ചെയ്യ്ണത്
ശെരിക്കും പറ്ഞ്ഞാ ഇത് ഇ ഇത് കൊണ്ടുവന്നത് തന്നെ നമുക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സാ ഹചര്യങ്ങളിൽ ഉപയോഗിക്കാനാണെങ്കിലും നമ്മള്ടെ എന്താ ബുദ്ധിമുട്ടുകൾക്ക് ഹെ ൽപ്പ് ചെയ്യാനാണെങ്കിലും സഹായ ത്തിന് വേണ്ടീട്ടാണെങ്കിലും പക്ഷെ കൂടുതൽ ആൾക്കാരും ആ ഇതി ഇൻവോൾവല്ലെങ്കിൽ ഇതിൽ കടക്ക്ന്നത് എന്താ പറയാ നമ്മടെ കഴിവ് തെളിയിക്കാൻ പറ്റാത്ത ആ ഒരു സാ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്ന പോലെയാണ്
മ്മ് പിന്നെ പോരാതെ വല്ല പുതിയ ട്രെൻഡൊക്കെ എറങ്ങാണെങ്കി പിന്നെ എല്ലാ നമ്മടെ ഫോട്ടോ അ അയ്ലയ്ച്ചൊട്ക്കാ അവര് പുതിയ രീതിലാക്കി തെരാ അതൊക്കെ ശെരിക്കും പറഞ്ഞാ നമ്മക്കൊരു കൗതുകം തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ബേക്കിൽ എ ന്താണ് നടക്ക്ണെന്ന് നമുക്കറിയില്ല. പലതും ഇതിന്റെ നെറ്റീവ് സൈഡായ്ട്ട് നമ്മൾ സിനിമകളടക്കം എറങ്ങ്ന്ന്ണ്ട് റീൽസെറങ്ങ്ന്ന്ണ്ട്ലേ
അതെ അതെ കാരണം പ്പം നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നമുക്ക് ഒരുപാട് കേസുകളും അതെ നൂസുകളും വാർത്തകളും ഒക്കെ നമ്മള് നമ്മടെ ശ്രദ്ധയിൽ പെട്ടതാണ് എഐ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങളും അതിന്റെ മറുസൈഡുകളും എല്ലാം നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പം ഇപ്പോഴത്തെ കാലത്ത് കു ട്ടികൾ കൂടുതലായിട്ടും അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങള് ങ്ങളും ഓർക്കുന്നില്ലാന്നാണ് ശെര്ക്കും പറയേണ്ടി ഇരുന്നത്
അതെ അതെ കാരണം നമ്മള്ടെ ഫോട്ടോ അയച്ച് കൊട്ക്കുമ്പോ പല മോർഫിങ്ങിന്റെ കാ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പതൊന്നവര് കാര്യാക്കാതേണ് നമ്മടെ ഫോട്ടോസ് ഏത് രീതീൽ വേണം ന്ന്ള്ള രീതിയിൽ പറയുന്നുണ്ട്ത് ഈ യൂട്യൂബിലൊക്കെ ഏഹ് വിമൽ പറ്ഞ്ഞ ഒരു വ്യക്തിന്റെ വീഡിയോസ് കണ്ടായ്ര്ന്നു ആ അദ്ദേഹം അത് കറക്റ്റ് ആയി ട്ട്ത് പറയ്ന്ന്ണ്ട് നമ്മളെ സമൂഹത്ത്നൊരു മെസ്സേജ് കൊടുക്ക്ന്ന്ണ്ട്
വളരെ ശെരിയാണ് നമുക്ക് ശെരിക്ക്ന്ന് പറ്ഞ്ഞാൽ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നതാണ് കാരണം ഇവര് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോവാണെങ്കിലും ഭാവി കാലങ്ങളിൽ ഇത് വലിയൊരു ഭവിഷത്തായിട്ട് മാറ കാരണം വളരെ സഹച്യ സാഹിത്യ ന്താ പറ്യാ വളരെ ഒരു ശെരിയുള്ളോരു കാ ര്യം കൂടിയാണ്
അതെ നമ്മടെ പഠനത്തിന് ആവശ്യമായ്ട്ടുള്ള കാര്യങ്ങള് നമ്മക്ക് അയ്ന് ഈ ഏ ഐ ൽ തര്ന്ന്ണ്ടെങ്കിൽ പോലും നമ്മടെ പേഴ്സണൽ കാര്യങ്ങളധികും ഇതില് കൊടുക്കാതിരിക്കാ നല്ലത് തോന്നാ കാരണം പഠനത്തിന് ആവശ്യള്ള എല്ലാ കാര്യങ്ങള്തില് കറക്റ്റായ്ട്ട് കൊടുക്ക്ന്ന്ണ്ട് നമുക്ക് പലതും ഏ ഗൂഗിളാണെങ്കിലും എല്ലാം കണക്റ്റായിട്ട് വരും കൊണ്ടന്നെ കറക്റ്റായിട്ട്ള്ളൊരു ഇന്ഫോർമേഷൻ നമുക്ക്തിന്ന് കിട്ടുന്ന്ണ്ട് അറിവ് കിട്ന്ന്ണ്ട് പക്ഷെ നമ്മടെ ഫോട്ടോസ് വീഡിയോസ് അതേപോലെ നമ്മ പേഴ്സണൽ ആയിട്ട്ള്ള കാര്യങ്ങളയ്ല് പൊറ്ത്ത് വിടാതിര്ക്ക്യാണ് നല്ലത് തോന്ന കാരണം ഇതിന്റെ ഭവിഷ്യത്തെത്രത്തോളം വല്താണ് നമുക്ക് ഇപ്പോ പറയാൻ സാധിക്കില്ല ഇതിന്റെ കൂടുതൽ ആഴത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതിൽ എന്തൊക്കെയാണ് ഏ ദോഷവശങ്ങൾന്ന് നമുക്ക് ക്ക് മനസ്സിലാക്കാൻ സാധിക്കാ
കാരണം ഇപ്പോഴത്തെ കുട്ട ഒരിക്കൽ അതൊന്നും ചിന്തിക്കാറില്ല നമ്മളായിരുന്നു നമ്മുടെ എന്ത മാതാപിതാക്കള് ചെറുതായി ന്നാപ്പോഴ് നമ്മുടെ കുട്ടിക്കാലത്ത് പോലും ഇതൊന്നു എഐ പ്രാബല്യത്തിൽ വരാത്ത സമയങ്ങള് നമ്മൾ ഒരുപാട് ചിന്തിചോക്കെ ആയിരുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നതും എല്ലാം ചെയ്തെതും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളും നമ്മൾ പറയുന്നത് ഒന്നും കേക്ക പോലും ചെയ്യാണ്ട് പെട്ടെന്ന് ഇവര് എ ഐ ആയിട്ട് എന്താ ഇങ്ങനെ കൂടുതലായിട്ടും അതിന്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ നമുക്ക് ആക്ച്വലി എന്ന നമുക്ക് എന്ത് പഠന സഹ പഠനത്തിന് വേണ്ടി സഹായങ്ങളും മറ്റു കാര്യങ്ങളും സഹായത്തിന് വേണ്ടിട്ടാണ് എ ഐ കൊണ്ടു വന്നതെങ്കിലും നമ്മുടെ സ്വന്തം കഴിവ് തന്നെ അതിലേക്ക് നമ്മള് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ എ ഐ ന്റെ വളർച്ച പോയ്ക്കൊണ്ടിരിക്കുന്നത്
പോരാത്തതിന് നമ്മള് എന്തെങ്കിലും അവരോട് കാര്യങ്ങൾ പറയാം നമുക്ക് അറിയുന്ന കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്താ പോലും അവർക്ക് വിശ്വാസം വരുന്നില്ല എ ഐ പറ യുന്നത് എന്താണോ അതാണ് ശരി അത് ഞാൻ വല്ലതും തെറ്റാണെങ്കിൽ പോലും അവരത് നമ് നമ്മൾ പറയുന്നത് എടുക്കുന്നില്ല നമ്മൾ എന്ത് പറഞ്ഞാലും എ ഐ അങ്ങനെയല്ല എ ഐ ഇങ്ങനെ ചാറ്റ് ജി പി ടി ഇങ്ങനെയാ പറഞ്ഞത് ജെമിനി ഇങ്ങനെയാ പറഞ്ഞത് അവർ അത് മാത്രം വിശ്വസിക്കുന്നത് പണ്ട് ടീച്ചർമാരെ ആയിരുന്നു ഇങ്ങനെ എൽ പി സ്കൂളിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ വീട്ടിവന്നിട്ട് നമ്മുടെ അമ്മമാര് അത് തിരുത്തി തന്ന നമ്മൾ പറയും ഇല്ല എന്റെ ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞേനെ പറ പക്ഷെ ഇപ്പൊ ടീച്ചറിനേം മറികടന്നാണ് ഇപ്പൊ എ ഐ മുന്നോട്ട് പോകുന്നത് എ എന്ത് പറഞ്ഞാലും ഏ ഐ എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അത് ഏറ്റെടുക്കാനാണ് ഇപ്പത്തെ പുതിയ സമൂഹം ഏഹ് വളർന്നു വരുന്നത്
ആ അതെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം കൂടിയാണ് കാരണം അവരും ഈ ഈ ഒരു എന്താ
ലായിത് കാരണം അവര് ഫോണിൽ എന്താണോ എ ഐ ല് കാണിക്കുന്നത് അത് അതേപടി വിശ്വസിക്ക ണം നമുക്ക് പറഞ്ഞ കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് ഇത് എഐ ആണ് യഥാർത്ഥത്തിലുള്ള കാര്യം എല്ലാന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വരകയാണ് അവർക്ക് അവർക്ക് അറിയുന്നില്ല കാരണം അത്രയും നമ്മളെക്കാളും ലോകപരിചയമുള്ള ആൾക്ക് ആൾക്കാരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് എന്താണ് യാഥാർത്ഥ്യമാണോ എന്താണ് കപടമാണോ എന്നത്
അതെ നമുക്ക് ഈ വിഷയം പിന്നീട് ചർച്ച ചെയ്യാം
ഓ ആഹ് ശരില്ലയ്യ